ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് എന്താ വർത്താനം എന്താ പര്‌വാടി
എന്താ പ്രത്യേയിച്ച് പര്‌വാടിയൊന്നും ഇല്ല ഇതിലിങ്ങെനെ നട്ക്കെന്നെ ഇന്ന് ഞാറാഴ്ച്ച അല്ലെ?
ഞാന് ഇങ്ങെനെ കറങ്ങാൻ എറങ്ങിക്കാ എന്തായാലും ഞാറാഴ്ച്ച അല്ലെ അപ്പൊ ഒന്ന് അല്ലെങ്കി പൊന്നാനി ഭാഗത്ത് ഇള്ള കർമ്മ റോഡൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാ വിചാര്ച്ച് ചെക്കമ്മാരെ
ഓ ആഹ് പൊന്നാനിയാ ഇപ്പൊ ഇള്ളേ?
ആഹ് പൊന്നാനിക്ക് പോയി കൊണ്ടൊരൊക്കെയാണ് അയുടെ നല്ലെ കടലും കായലും ഏരിയ കളൊക്കെയില്ലെ നല്ല രസ ഇള്ളൊര് ഒര് ഒര് അന്തരീക്ഷാണ് അയുടെ പ്ര ത്യേകിച്ച് വൈന്നേരൊക്കെ ആകുമ്പോ ഒര് ഗോൾഡെൻ ഹവറ് ഒരു തെളക്കം ആഹ്
ഞാനത് നിലവലിത കൊളങ്ങള് ഉണ്ട് കൊളങ്ങളുടെ മുമ്പില്
ആഹ് -ആഹ്
പിന്നെ ഇനി നാളെ നാളെ ഞങ്ങളിവിടെ ഞാനിപ്പ നിലവില് ആസാമില ഉള്ളത് ബ്രേഹ്മപുത്രം ഒന്ന് കാണാൻ പോകണംന്നുണ്ട് പ്രേമപുത്രിന്റെ മുകളിലൂടുള്ള വലിയ വലിയ പാലങ്ങള് അതൊ ക്കെ വളരെ ഒരു അറിയപ്പെട്ട പാലാണ്
നമ്മുടെ ഇവിടെ നിളാ ഒക്കെ പോലെയാണോ ഭാരതപ്പുഴ
അതിലേറൊക്കെ വലിയൊരു നല്ല നീളം കൂടിയ വീതിയുള്ളൊരു പാ പുഴയാണ് നമ്മുടെ ബ്രഹ്മപുത്ര ഇവിടെ ആസാമില് വളരെയധികം അറിയപ്പെട്ട ഒരു ഇതാണ് കേരളത്തിൽ ഇന്ത്യയിലൊ ക്കെ അറിയപ്പെട്ട വലിയൊരു പുഴയാണ് ബ്രഹ്മപുത്ര
ആഹ് -ആഹ്
നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള പുഴകള് നോക്കുമ്പോ പുഴകൾക്ക് വളരെയധി ഒര് ഒരു നല്ലൊരു ചരിത്ര ഒണ്ട് ഇപ്പ ഗംഗയാണെന്നുണ്ടെങ്കിലും അല്ലാതേതെങ്കിലും മറ്റുള്ള പുഴകളാണെന്നുണ്ടെങ്കിലും ചെല മതങ്ങള് അല്ലാ ചെല ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നമ്മടെ പുഴകളെയാണ് ഇവര് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ചേലെ ചെല വിഭാഗം ആൾക്കാര് വളരെ പരിശുദ്ധിയോടെ കാണുന്ന ഏ പുഴകളുണ്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങള് അതെ ആ വളരെ അവരുടെ ആചാരാനുഷ് ട്ടാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പുഴകള് ഉപയോഗിക്കാറുണ്ട്
ആ ആ ഇവിടെ നമ്മുടെ ഇവിടെന്ന് പറയുമ്പോ എന്ത് ആകെ മലിനീകരണ കണ്ട് പിന്നെ ആളുകള് അവിടുന്ന് മണല് എടുത്തണ്ടാണ് അങ്ങനത്തൊക്കെ പരിപാടി അവിടെയുണ്ടോ
ഇല്ല ഇല്ല ഇവിടെ അതൊക്കെ സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട് ഇവിടെ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് എൻറെ വീടിന്റെ അടിയിൽ തന്നെ പൊയയുള്ളത് നമ്മുടെ കടലു പുഴന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ഒരു ഭാഗത്ത് നിന്നുള്ള തുടക്കം എന്ന് പറയ ത പാണ്ടിക്കാടിലെ ഒലിപ്പുഴയും മറ്റൊരു പുഴയും കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരു ഭാഗത്തു നിന്ന് കട ണ്ടുപ ഒഴുന്നത് അപ്പൊ ഞാന് ജനിച്ചു വളർന്നതും നമ്മുടെ ക വളർന്നതും നീന്തൽ പഠിക്കുന്നതും അങ്ങനെ കടലെടുപ്പ് പിന്നെ അതുപോലെ നമ്മുടെ ബ്രഹ്മപുത്ര ചാലിയാറ് എന്നീ നമ്മുടെ വളരെ പ്രശസ്തമായ പുയകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്
ആ ഇപ്പോ നേരത്തെ ഞാനീ എന്താ പുഴകളുടെ ദോഷം പറയുമ്പോളേ നമ്മള നേ മുമ്പുള്ള വർഷങ്ങിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാെന്ന് തോന്നുന്നു പ്രളയം കണ്ടാവുമ്പോൾ അതില് എന്ത്ഈ പ്രളയങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു അതായത് പുഴകളുടെ സംരക്ഷ ളുടെ ഒരു പ്രാധാന്യത അത് ഓർമ്മപ്പെടുത്തയാണ് എന്താ വച്ചാല് എ ഈ എന്തേ അയൽക്കൂട്ട അല്ലെങ്കിൽ മറ്റ് തടസങ്ങൾ ഒക്കെ പരസ്യ ഇടയ്ക്ക് രൂപപ്പെടുമ്പോ നമ്മുടെ മനസിന്റെ ജീവിതത്തിന് വലിയ പ്രഖ്യാപ പ്രത്യാഘാതങ്ങൾ രൂപപ്പെടുകയാണ് അതിലോട്ടുണ്ടാവുന്നത് അല്ലെ
അതെ അതെ പുഴകളിൽ ഇപ്പ നമ്മള് നേരത്തെ പറഞ്ഞ കലാലങ്ങൾ വിദ്യാലയങ്ങളിൽ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാത്ത ഒരു പ്രശ്നം നമ്മുടെ എല്ലാ രീതിയിലും കാണ പ്പെടാറുണ്ട് പല ഇപ്പോ ഈ വർഷം തന്നെ എത്ര കുട്ടികള് ഫ്രണ്ട്സ് ന്റെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയപ്പോ അല്ലെങ്കിൽ കുളി ക്കാൻപ്പോയപ്പോ നീന്തൽ അറിയാത്ത കുട്ടികൾ മുങ്ങിപ്പോകുന്നു മരണപ്പെടുന്നു എന്നുള്ളത് വളരെ ഒരു വേദനാജനകമായ ഒരു വാർത്തകളാണ് അപ്പൊ നമ്മുടെ കലാലയങ്ങളിലെ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലാന്ന് ഇണ്ടെങ്കിൽ ഏഹ് ഉയെർന്ന പ്ലസ് വിദ്യാഭ്യാസം കഴിഞ്ഞാല് നീന്തെൽ സർട്ടിഫിക്കെറ്റ് സമർപ്പിക്കേണ്ട ഒര് സംവിധാനം ഇണ്ട് അപ്പ ആ സമയെത്ത് നമ്മുടെ വാർഡ് മെമ്പർ അല്ലാെന്ന് ഇണ്ടെങ്കിൽ പഞ്ചായെത്ത് പ്രസിഡെന്റ് ആരെലും ഒക്കെ ഇവർക്ക് നീന്തെൽ അറിയോ അറിയില്ലെന്ന് ചെക്ക് ചെയ്യാതെ തെന്നെ നേരെ ഒപ്പ് ഇട്ട് കൊട്ക്കു ന്ന സംവിധാനാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇള്ളെത് അപ്പ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവെര്ക്ക് കൃത്യമായ നീന്തെൽ അറിയോ ഇവെര് വള്ളത്തി പോയാൽ ഇള്ള പ്ര പ്രതിഭാസം എന്താ ചെല വിദ്യാർത്ഥികൾക്ക് വള്ളം കണ്ടാ അപസ്മാരം ഒക്കെ ഇണ്ട് അപ്പ അങ്ങെൻത്തെ അപസ്മാരം ഒക്കെ ഉള്ളവരാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇവെർക്ക് ഈ സർ ട്ടിഫിക്കെറ്റ് ഒപ്പിട്ട് കൊട്ക്കേണ്ടത് അപ്പ അങ്ങെൻത്തെ ഒര് സംവിധാനം നല്ല രീതി നടപ്പാക്കാത്തതോട്ത്തോളം കാലം നമ്മുടെ കേരളത്ത് ഇള്ള വിദ്യാർത്ഥികെൾ നീന്തെൽ പഠിക്കില്ല ഇപ്പ ഇച്ച് ഇങ്ങെനെ കൂട്ട്കാരുടെ കൂടെ കറങ്ങാൻ പോവ്മ്പെൾ അവര് പുഴയിൽ പോകുന്നു. അല്ലെങ്കിൽ കുളത്തിൽ പോകുന്നു അല്ലെങ്കിൽ എന്തേലും അരുവിയിൽ പോകുന്നു അവിടെ ഇങ്ങനെ മരണങ്ങള് സംഭവിക്കുന്നു എന്നുള്ളതാണ്
ആഹ് അതെ പിന്നെ ഇതിന്റെ ഒരു ചരിത്ര ആഹ് പറയൂ പറയൂ
പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തില് പഴയ കാലങ്ങളില് മണൽ വാരല് അനുവദനിയാക്കിയിരുന്നു അപ്പൊ അന്ന് കാലത്തുണ്ടായ വലിയ വലിയ ഗർത്തങ്ങള്, വലിയ വലിയ കുഴികളൊക്കെ ഇപ്പൊഴും നിലവിൽ നമ്മളെ ഓരോ പുഴകളിലും ഉണ്ട്. അപ്പോ നമ്മുടെ ഓരോ പുഴകളിലും നമ്മള് ഏതേലും പാർക്കിൽ പോവാണെങ്കില് ഈ സല വരും അറക്കം കൂടുതലാണ് ആയം കൂടുതലാണെന്നുള്ള അങ്ങനെ ഒരു ഒരു അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ ഓരോ പുഴകളിലും ഈ ഈ സ്ഥലങ്ങളിലേക്ക് പോകാതെ ഈ പ്രദേശങ്ങളിലേക്ക് പോകരുത് ഇവിടെ ആയം കൂടുതലുണ്ട്. ഇവിടെ അടിയൊഴുക്ക് കൂടുതലാണെന്നുള്ള രീതിയില് എന്തെങ്കിലും ഒരു അടയാളം നമ്മുടെ സ ഗവൺമെന്റിന്റെ കീഴില് സർക്കാരിന്റെ കീഴില് കൊണ്ടുവരുന്നത് നന്നാവും എന്നുള്ളാ എനിക്ക് പറയാള്ളത്
ആഹ് ആഹ് അതുപോലെ തന്നെ വേറൊരു വിഷയാണ് അതായത് പുഴകളുടെയും അല്ലെങ്കിൽ കടലുകളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ചർച്ച ഒരു വേറൊരു വിഷയാണ് ഈ ഗതാഗതം. അതായത് ഈ പണ്ട് കാലങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഇഹ് ഗതാഗത് ഗ ഗത ഗതാഗതത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത് സീ റൂട്ട്സ് കടൽ മാർഗങ്ങളായിരുന്നു അല്ലെ. പിന്നീട് ആഹ് കേരളത്തിന്റെ ഒരു സംസ് ചരിത്രോം ഒക്കെ പുഴകളായിട്ട് വളരെ ഒരു അടുത്ത ബന്ധമുള്ളതായിരുന്നു. ഏഹ് മറ്റേ പഴേ കാലത്തെ ഗതാഗതത്തിനും വ്യാപാരത്തിനാണെങ്കിലും അതുപോലെ തന്ന ആളുകള് പ്രധാനമായിട്ടും പുഴകളെ തന്നക്കെയായിരുന്നു ആശ്രയിച്ചിരുന്നത് പല നഗരങ്ങളും ഗ്രാമങ്ങളുംക്കെ വളർന്നു വരുന്ന തന്ന ഒരു പുഴ തീർത്ഥകഥ പിന്നെ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ ബ്രി ഇന്ത്യ കമ്പനിയൊക്കെ ഉള്ള കാലത്ത് തന്നെ ഈ റോഡുകളൊക്കെ വളരെ കുറവായിര് കപ്പല് വഴിയായിരുന്നില്ലേ അപ്പൊ പുഴകൾക്ക് അത്രത്തോളം ഗതാഗതത്തിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ റോഡും ഫ്ലൈറ്റും ഒക്കെ വന്നപ്പോ അതിന്റെ ഒരു കുറവ് വന്നത് തുടങ്ങിയത് അല്ലെ
അതെ അതെ ഇപ്പൊ നമ്മടെ പുതിയ മന്ത്രി പുതി പുതിയ ധനകാര്യമന്ത്രി ഞാൻ പുതിയ ബജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ കേരളം സാമ്പത്തിക ഒരു ഉയർത്തിയുന്നതിൽ നമുക്ക് ഈ തുറമുഖത്തിലൂടെ കാണാൻ കഴിയുന്ന്ള്ളതാണ് അപ്പോൾ നമുക്കിപ്പോ നമുക്കറിയാം പഴയ കാലങ്ങളില് ഈ പാലങ്ങളില്ലാത്ത ബുദ്ധിമുട്ട് നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾക്കിപ്പോ നമ്മുടെ നിലമ്പൂര് പോലത്തെ പ്രദേശങ്ങളിൽ അവിടെയുള്ള ഓരോരോ കാടിൽ ജീവിക്കുന്ന ആളുകള് അവരുടെയുള്ള വിദ്യാർത്ഥികളൊക്കെ രാവിലെ കാലയങ്ങളിലെക്കെത്താൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അവർക്കൊന്ന് അവരുടെ പുഴകളുടെ മുകളിലൂടെ സ്ഥലങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ യാത്ര സംവിധാനങ്ങളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് പല രീതിയിലും പല വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിട്ട് ഇപ്പ നിലവില് ഓരോ പുഴയുടെ മുകളില് അല്ലെങ്കി അരുവികളുടെ മുകളിലൂടെക്കെ പാലങ്ങള് അല്ലാന്നുണ്ടെങ്കില് യാത്ര ഇത്ര സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരള സർക്കാരിന്റെ ഓരോ ഒരു ഉന്നതിയായിട്ട് നമുക്ക് പറയാൻ കഴിയും
ആ അതെ പിന്നെ ഈ റോഡ് നവീകരണം എന്നൊക്കെ പറയുമ്പോ അത് ഒരു വശത്ത കൂടെ നോക്കുമ്പോ അതിനോട് വളരെ ബുദ്ധിമുട്ട് ണ്ട് അല്ലെ കാരണം എന്താ വച്ചാല് പറയാ എന്ത ഇന്ന് നഗരവൽക്കരണത്തിനും പിന്നെ ജനസംഖ്യ വർദ്ധന കാരണം പുഴകളുടെ വീതി കുറയുകയും കയ്യേറ്റങ്ങൾ വ ചെയ്യുന്നു അല്ലെ പല സ്ഥലങ്ങളിലും പുഴകളിലും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളൊക്കൈ മാറുന്ന അവസ്ഥയാണ് പക്ഷെ ഇത് പ്രശ്നം എന്താ വച്ചാല് ഇത് ഭാവിൽക്ക ഒരു വളരെ ഒരു അഘാതം സൃഷ്ടിക്കാനുള്ള ഒരു കാരണമായി തീറും അല്ലെ
അതെ അതെ ഓരോ പുഴെയയും അവരെ സംരക്ഷാ എന്നുള്ളത് ഓരോ നാടിൻന്റെയുംഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്താണ് ഇപ്പോൊ ഒരു ഇപ്പ പറയുമ്പോൾ ഇന്റെ വീടുള്ളത് പാണ്ടിക്കാട് ഏരിയയിലാണ് പക്കാട് ഏരിയയിലുള്ള പയ സംരക്ഷിക്കാ എന്നുള്ളത് എന്റെയും എന്റെ നാട്ടുകാരുടെയും എന്റെ നാട്ടിലെ ഉയർന്ന നേതാക്കളായ വർഡ് മെമ്പറയും ഉത്തരദിത്തമാണ് അപ്പോ അവ അതിനനുരിുള്ള പദ്ധതികൾ നടപ്പാക്കുകയും അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയും അത് മുതിർന്ന നേതാക്കൾ പറയുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ നാട്ടിലും ഇത് ഓരോ പ്രകൃതി അല്ലെങ്കിൽ പു സംരക്ഷിക്കാൻ നമുക്ക ആാവുള്ളു അപ്പൊ ഓരോ നാട്ടിലും ഇത് അടി ഇത്രയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പദ്ധതികൾ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകമക്ക് സാ
അതെ നിങ്ങള് പറഞ്ഞു വരുന്നത് പുഴകളെ സം സംരക്ഷിക്കാാന് സർക്കാർ പദ്ധതികൾ മാത്രം പോരാ സ്കൂളുകളെ കോളേജുകള് അതുപോലെ തന്നെ ഈ ജെൻസി അല്ലെങ്കിൽ യുവജന സംഘടനകള് ഏഹ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങള് എന്നവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം ഈ ക്ലബ്ബിലൊക്കെ നമ്മള് നാട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഇതുപോല്തുള്ള ചർച്ചകളൊക്കെ ഒ ഒന്ന് സജീവ കാണങ്കി ജൻസികളും അതി കൂടെ ഒന്ന് മുന്നിട്ട് ഇറങ്ങണൊക്കെ നമ്മള് നമ്മള് പറയേ എന്റെ ഒരു റിസൾട്ട് കൂടിയാണ് അല്ലെ അതുപോലെ തന്നെ മറ്റ് അംഗണവാടി ബോധവൽക്കരണ പരിപാടികളും പിന്നെ അതുപോലുള്ള പല കാര്യങ്ങളും ഇതിലോടൊക്കെ ജനങ്ങളെ മുന്നിട്ട് ഇറക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറഞ്ഞത് അല്ലെ
ഇപ്പൊ ലോകകപ്പ് നടന്നുകൊണ്ട്നിക്കുവാണ് ഈ ലോകകപ്പിന്റെ സമയത്ത് നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ ഇല്ലാത്ത ആരാധന രീതിയാണ് അല്ലെങ്കിൽ ആരാധന സംവിധാനമാണ് സംസ്കാരമാണ് നമ്മളെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് അതിനായിട്ട് ഉപയോഗിക്കുന്ന നാനൂറ് അടി ഫ്ലക്സ് അല്ലെങ്കിൽ എഴുനൂറ് അടി ഫ്ലക്സ് അതിന് ഉപയോഗിക്കുന്ന ആ ക്യാഷ് കൊണ്ട് നമുക്കിപ്പോകെ നമ്മുടെ പുഴ മലിനീകരണ തടയാനുള്ള എന്തെങ്കിലും പദ്ധതികളോ അല്ലാെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു വേസ്റ്റ് പിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേസ്റ്റ് കൊട്ട നിർമ്മിക്കലോ അതൊക്കെ അതിനൊക്കെ ആകൻ വേണ്ടി ആ ക്യാശ് മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ വളരെ ഉപരാ ഉപയോഗകാവും ഇപ്പ നമ്മുടെ നാട്ടിലുള്ള ചില ക്ലബ്ബുകളൊക്കെ മ മുന്നിട്ട് ഇറങ്ങി പ്രധാനമായിട്ടും ഈ പ്രളയകാലത്ത് അല്ലെങ്കിൽ മഴക്കാല കാലത്തൊക്കെ മുന്നിട്ട് ഇറങ്ങി ഇങ്ങനെയുള്ള പ്രവർ പ്രർത്തനങ്ങളിലൊക്കെ അവര് സജീവമാവുന്നുണ്ട് അതൊക്കെ നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഭാവിക്ക് മുതൽ കൂട്ട ട്ടാവുന്ന യുവത്വമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്
അതെ അതെ എന്തായാലും ഇപ്പ നമ്മള് വളരെയധികം നേരം സംസാരിച്ചു കേരളത്തിന്റെ വികസനത്തിന്റെ പുഴകളുടെ പങ്കിനും കുറിച്ചിട്ടും അതുപോലെ തന്നെ പുഴകളും കൃഷിയും തമ്മുള്ള ബന്ധങ്ങളാണെങ്കിലും പുഴ മലിനീകരണത്തിന്റെ കാര ണങ്ങളും പ്രളയവും പുഴ സംരക്ഷണ യുവാക്കളുടെ പ ങ്കും എല്ലാ വിഷയങ്ങളും നമ്മള് ചർച്ച ചെയ്തു വളരെ പത്ത് മിനിറ്റാണെങ്കിൽ പോലും വളരെ കാര്യങ്ങള് എന്ത് ചർച്ച ചെയ്യാണ്ട് ഇനിയും ഇതില് അല്ലെ ഇതൊക്കെ എ ഇത് നമ്മൾ രണ്ടാളും മാത്രം ഒതുങ്ങതല്ല മറ്ച്ചൊരു കോൺഫറൻസ് കോൾ ഒക്കെ ആണെങ്കിൽ ഇത് ഹ് പിന്നീട് ഒരു സമൂഹത്തെ തന്നെ ഇന്ത്യനായിട്ടുള്ള ഒരു സമൂഹത്തെ തന്നെ രൂപപ്പെടുത്താൻ കഴിയുമുന്നാണ് എന്റെ ഒരു
അതെ അതെ ഈ പുയ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പ്രകൃതി സംരക്ഷിക്ക രക്ഷിക്കാനുള്ള നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ടീം അല്ലെങ്കിൽ അവര് മുതിർന്ന നേതാക്കള് അടിത്തട്ടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ഇതുമായിട്ടുള്ള അവബോധം കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രേ നമക്ക് ഇത് സംരക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് മറ്റൊരു ഹ് സമയത്ത് സംസാരിക്കാം സമയം വളരെ പരിമിതമാണ് ഓക്കെ നന്ദി